നല്ല വിശേഷം. ഓരോ പണികളാണ് രാവിലെ തന്നെ. ആണല്ലോ.
ആഹ് മക്കളൊക്കെ ഉണ്ടോ വീട്ടില്?
ആഹ് മക്കളൊക്കെ ഉണ്ട് ഇപ്പൊ മദ്രസ്സയിൽ പോയി അവിടെ മദ്രസ്സയിൽ പോയില്ലേ മോള്?
ആഹ് ഇന്ന് ഡേ ആണെന്ന് പറഞ്ഞിട്ട് വേഗം വീട്ടില്ലന്നെ വന്ന് ഇന്ന് ക്ലാസ് ഒന്നും എടുക്കല് ഉണ്ടായില്ല.
ആഹ് അവിടെ ന്റെ ന്നു പറഞ്ഞിട്ട് ഇന്ന് കളറിംഗ് മത്സരം ആണെന്ന് പറഞ്ഞ് ഇന്ന് ഇന്നലെ രാത്രി ഒരു ഉസ്ത വിട്ടിരുന്നു.
വോയിസ് ഇട്ടിട്ടുണ്ടായി
ആഹ് ഒരു അങ്ങനെ ക്രയോൺസ് വേണം ഒന്ന് രണ്ട് ക്ലാസുകളില് ഒന്ന് രണ്ട് ക്ലാസുകളില് കളറിംഗ് മത്സരം അങ്ങനെ രണ്ട് മൂന്ന് നാല് ക്ലാസുകളില് ചിത്രരചന മത്സ ത്സരം.
ആഹ് ആഹ് അങ്ങനെ ല്ലേ?
അങ്ങനെയൊക്കെ. രാത്രി കളർ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കളർ നല്ലോണം വാങ്ങൂട്ടോ.
എവിടെ ആഹ് മക്കൾക്ക് അല്ലേ ഈ ക്രയോൺ പ്രത്യേകിച്ച്
ആഹ് അതന്നെണ് ഇവിടെയുള്ള പ്രശ്നം അത് പെട്ടെന്നാണ് അത് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ആയി അങ്ങനെ കിടക്കും.
അതെ അതെ എന്താന്ന് അറിയില്ല ഇവര് ആഹ് ഇവര്ന്നു പറഞ്ഞാല് ഇപ്പം നമ്മളിപ്പോ ഒരു ബുക്ക് ഒക്കെ വെക്കുന്ന ഒരു സ്ഥലവുണ്ട് ഇവര് അത് നാളെ ഇവിടെ എന്താ പറയാ നമുക്ക് നോട്ട്ബുക്ക് വിതരണം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കിട്ടലുണ്ടോ?
ആഹ് ആഹ് ഇല്ല ഇല്ല വേർ പൈസയില്ലാതെയോ?
ആഹ് വെറുതെ നോട്ട്ബുക്ക് കിട്ടും.
എന്തിന്റെ കീഴിലാണ്
ഒരു പാർട്ടിയാന്നെ
ആ ആ അതുശേരി ഓക്കേ
അപ്പൊ അവരെ ഇങ്ങനെ സ്ലിപ്പ് തരും നോട്ട്ബുക്ക് വിതരണം ഇണ്ട് ആ സ്ലിപ് കൊണ്ടേ പോയാൽ നോട്ട്ബുക്ക് കിട്ടും ഇപ്പ നമ്മൾ നോട്ട്ബുക്കൊക്കെ വാങ്ങി കഴിഞ്ഞേ വന്ന അതെ കിട്ടിയത് അതെ ഇങ്ങനെ അതെ നമ്മള അല്ല ആ ഉപയോഗിക്കം അല്ല നമ്മ എണ്ണത്തിനെ അനുസരിച്ചേ അങ്ങനെ ഒന്നുംകിട്ടൂല
ആ കുറച്ചേ അങ്ങനെ ആ ആ ഉപകാരംതന്നെയാണ് നമ്മുക്ക് സ്കൂൾ തുറക്കണ ടൈമിൽ നല്ല- കാശിനെയായാലും നല്ല ചിലവ് വാ
ആ നല്ല ചിലവയാണ് പിന്നെന്നെ പറ അതെ മറ്റേ നീണ്ട നോ നോട്ട്ബുക്ക് ഇല്ലേ അതെ
ഹ ചെറുതോ
ചെറുതല്ല വലിയ നോട്ട്ബു ബുക്ക്‌ ആണ്
ആ അതെയല്ലേ വേണ്ടത് ആ ഒന്നാം ക്ലാസ്സൊക്കെ ഒന്നുംവേണ്ടല്ലോ ഇവർക്കെയൊക്കെ കഴിഞ്ഞ വർഷം അതെ അങ്ങനെ തന്നെ ഇവിടെയൊക്കെ ഉപയോഗിക്കാറ്
ആ അതെ ഞാൻ അതെ വാങ്ങികൊടുക്കാറില്ല കാരണമെന്തേച്ചല്ലേ എന്താ പ യാം അതില്ലേ ഇപ്പൊ മ ഇപ്പൊ അങ്ങനെ ക കുറച്ചേ കഴിയുപോലെ ഒരു വരും കള്ളികൾ അങ്ങനെ വരക്കാൻ ഉണ്ടാവുല്ലോ ഇപ്പൊ അതിനൊന്നും അങ്ങനെ ഇല്ല
മൂന്നാം ക്ലാസ്സിലെ ആവിശ്യം ഉണ്ടാവാറുണ്ട് ആവിശ്യം മീൻസ് നമ്മളോട അങ്ങനെ വാങ്ങൻ പറഞ്ഞതാണ് പറഞ്ഞതന്നേനെ ഞ വാങ്ങിയതന്നെന്നെ എനിക്ക് തോന്നുന്നേ
ആ അതെ എങ്ങനെവെച്ചല് എന്താവെച്ചല് ഇപ്പൊ നമ്മളെ ആ ബാഗിനെ ഭയങ്കര ഭാരം കുടും ഇങ്ങനെ തെ നോട്ട്ബുക്കുകൾ ആകുമ്പോൾ
ആ അത്
അതുകൊണ്ട് ഞാൻ അതെ അങ്ങനെ അപ്പൊ അത് ഒരു കവറില് ആക്കിയിട്ട ഞൻ അടുത്ത കൊലം ഉപയോഗിക്കാനെ പറഞ്ഞിട്ട് ഞാൻ അതെ മാറ്റിവെച് ണ്ട് എന്റെ മോള് അത് എന്നും എടു ത്തതിന്റെ ഉള്ളിന്ന് വലിച്ച ഇങ്ങോട്ട് എടുത്തു വെക്കുന്നത് കാണാം
ആ അതങ്ങനെ തന്നെ കേട് വരും
ഇനിയെങ്കിലും ഒന്ന് വലിക്കാതിരിക്ക് പറയും എന്തിനാ അറിയില്ല കു അവക്ക് കാണാൻ കൊണ്ടാണോ എന്നും കൺ
അതാരിക്കും നമക്ക് പെരുന്നാക്ക് ഒര് ഡ്രസ്സ്‌ എടുത്താ നമ്മള് അങ്ങ് നോക്കും പറഞ്ഞപോലെ അത് ഉപയോഗിന്നത് വരെ അവർക്ക് അത് ഒരു പുതുമയുള്ള സാധനല്ലെ റെയിഞ്ചില്ലന്ന് തോന്ന് റെയിഞ്ചുള്ള ഭാഗ ത്തു നിൽക്കൂ ഐക്കൊന്ന് നിക്കുവോ ആ ഇപ്പ കറക്റ്റ് ആയി ആ ഇപ്പോ കേൾക്കുന്നുണ്ട് അതല്ല എന്താ പണികളൊക്കെ കഴിഞ്ഞോ എന്നിട്ട് ഹ്
ഒതുക്കി വെക്കാണ് ഞാനിപ്പോ ഇവര്ടെ ബുക്ക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ
റെഡിയാക്കി വെക്കാണ്
ന്ന് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞാറാഴ്ച്ചായാ ന്നാ അവിടെ ഇരിക്കട്ടെ
ആഹ് ആ ആ ഞാൻ ഇവിടെ ഇങ്ങനെ ചിക്കൻ കൊണ്ട്ന്നി ണ്ടാരുന്നു അതിലോട്ട്ള്ള ഉള്ളി തൊലിച്ചോണ്ടിരിക്കയാണ്
അയിനെ ഇന്ന് പ്പം ഞയറാഴ്ച്ച ആയകൊണ്ട് നല്ലോണം പണികള്ണ്ട് ഓരോരൊ പണികളാണ് പിന്നെ തീരുന്നുല്ല കാരണം രാവിലെ മറ്റേ നമ്മള് കൂളോണ്ടാവുന്ന ദിവസങ്ങളിലാകുമ്പോ നമ്മള്
പെട്ടന്ന് നമ്മള് തീർക്കും ഇത് പിന്നെ നമ്മള് തന്നെ ഒന്ന് ആറികൊണ്ടല്ലേ
അതന്നെ ആഹ് ഞാനിപ്പോ ഫ്രീസറില് മീൻ ഒക്കെ ഒണ്ടായിരുന്നു അത് ഇതുവരെ കിട്ടിട്ടിണ്ടായിരുന്നില്ല ഭയങ്കരായിട്ട് ഐസ്
ആഹ് ഹാ ഹാ
പ്പൊ വെള്ളത്തിൽ ഇട്ടുവെച്ചു ഇന്നിപ്പ എല്ലാത്തിനും നേരം വൈകും ഇന്നിപ്പോ നല്ല വെയിലൊക്കെണ്ട് നേരത്തെ തിരുമ്പി ഇട്ടാല് അലക്കിയിട്ടാല്
ഒണങ്ങികിട്ടും
അതെ
അത് അല്ലെങ്കിലും ഈ മഴക്കാല ത്ത് വെയില് തട്ടി ഒണങ്ങുവാന്ന് പറഞ്ഞാ റെയറായിട്ട് കിട്ടുന്ന ഭാഗ്യ
അതെ അതെ പിന്നെ അതും അല്ല ആ ആ പിന്നെ അതും അല്ല മറ്റേ മഴപെ മഴപെയ്യു പ്പം നമ്മള് ഒണങ്ങാന് അകത്തൊക്കെ ഇട്ടാല് അതിന് ഒര് സ്മെൽ അടിക്കും
സ്മെൽ അതെ ഒരു ഒരു വേറൊരു സ്മെല്ലാണ്
മ് അതെ അപ്പോ അതുകൊണ്ടന്നെ പ്രത്യേകിച്ചും അതെയതെ ഇപ്പോ അതൊക്കെയായിട്ട് ഇനിയിപ്പോ കൊറയെ ആഹ് ഒണക്കാനിടാനുണ്ട് കാരണം ഇന്നലെ ഞാന് കൊറേ നേരം മഴ പെയ്യും നമു ഒരു ഉറപ്പില്ലാലോ ഇപ്പോത്തെ കാലാവസ്ഥ
ആഅതെ ഇന്നലെന്നിട്ട് രാത്രി നല്ല മഴ പെയ്തിട്ടു ട്ടുണ്ടായിരുന്നുലോ ആ പക്ഷെ വൈകുന്നേരൊന്നും മൂടിക്കെട്ടി ഇങ്ങനെ നിക്കാന്നേള്ളൂ
ആഹ് അതെ രാവിലെ കൊറച്ച് നേരം നല്ല വെയിലുണ്ടായിരുന്നു ആ പോയൊന്ന് ഞാന് ഒരു ഉറപ്പില്ലാത്തുകൊണ്ട് ഓടിയങ്ങ് പോയി എടുക്കാൻ കഴിയൂല അപ്പ ഞാൻ അത് വിചാരിച്ചിട്ടിട്ടില്ല അപ്പനോക്കുമ്പോ നല്ല ഇതിലുണ്ടായിരുന്നു
ആഹ് ഞാനും ഇനിയിപ്പോ കഴിഞ്ഞാലേ ആ കാറ്റ് തട്ടിയിട്ടെങ്കിലും ഉണങ്ങിക്കോളും ആഹ് കൊറേ ആ പിന്നെ നമുക്ക് അക നിന്നിട്ടുള്ളതല്ലേ കൊറെയൊക്കെ
അതെ അതെ ഒരു പണിയും ഞാൻ രാവിലെ തന്നെ ഫ്രണ്ട് ഇണ്ടായിരുന്നു അവള് വിളിച്ചു നമ്മള് അങ്ങടും ഇങ്ങടും സംസാരിച്ചിരിക്യ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്യ ഒക്കെ ചെയ്‌താൽ
ആ സമയം അങ്ങനെ പോകും
അതെ
മ് മ് ഫ്രണ്ട് എന്താ വെറുതെ വിളിച്ചതാണോ വിശേഷങ്ങ അറിയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നോ
അവൾക്ക് എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ പറയാനിണ്ടാവും അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കോമഡി കേട്ട അവൾ അപ്പോ വിളിക്കും അത് പറയാനായിട്ട്
അയ്ശെരി നല്ല നിങ്ങള് നല്ല കണക്ഷനായിരിക്കും ക്കൂലെ രണ്ടുപേരും
ആ അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ചളി കിട്ടുമ്പോക്കും വിളിക്കുന്നെ
അയ്ശെരി
പക്ഷെ അവള് സത്യം പറഞ്ഞാ അവള് വിളിക്കുമ്പോ നമുക്കൊരു റീലാക്സിയേഷൻ ആണ് ട്ടോ
ആ അങ്ങനെ ചിലരിണ്ട് ഇനിക്ക് പിന്നെ അങ്ങനെ ആരുമില്ല അങ്ങനെ റീലാക്സിയേഷൻ തരാന്
ആരുല്ലാ ഇക്കാ മാത്രേയെള്ളു ഓ ശെ നമ്മക്ക് എപ്പഴ് നമ്മക്ക് ഒരു ഞാ എപ്പഴും വിചാരിക്കണ നമ്മക്ക് കൊറേ യില്ലാങ്കിലും കൂടിറ്റ് നമ്മക്ക് എന്താ പറയാ കോളി കോണ്ടിറ്റില്ലാ കാര്യം ആ കോളിറ്റിലാണ് കാര്യയോന്ന് പറയില്ലോ ദ് ഒര് ഫ്രണ്ട് വേണം ഞങ്ങള് സത്യം പറഞ്ഞാലെണ്ടാല്ലോ എ ഞങ്ങള് ഫ്രണ്ട് ഞാന് അവളുംയെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാ ഞങ്ങള് ഒര്മീച്ചാ ഒന്ന് ത്തെട്ട് ഒരു പ്ലസ് ടൂ പ്ലസ്ടൂ വെരേ നമ്മള് ഒര്മിച്ചാ പഠിച്ചാത് ശെ ഞങ്ങള് അന്ന് തമ്മില് ഞങ്ങക്ക് തമ്മില് കണ്ടുടാര്ന്ന് അവക്ക് എന്നോ കണ്ടു ആ അവക്ക് എന്നെ ഇഷ്ടാവോ അല്ലാരുന്നു
യാണലോ ആാ അത് ഞാനും ഒർക്കോണ്ടേ നീ ഇപ്പേ പത്തിലേക്കേ പഠിക്ക്മ്പോ നിൻ്റെ സോഭവം ന നമ്മക്ക് ഒന്നും അക്‌സെപ്റ് ചെയ്യാൻ കഴിയാറെണ്ടാര്ന്നില്ലാ
അത് എന്താര്ന്ന് എൻ്റെ സോഭാവത്തിന് കൊഴപ്പം നമ്മള് ബോയിസിനോട് സംസാരിക്ക്ന്നോ അത് ശെരി അത് ശെ അന്നോക്കെ അങ്ങനെ ഒള്ളാതാ പശെ ഇ ഇപ്പാ നമ്മളാ വള വള ആ അങ്ങനെ തന്നെയിരിക്കും സംസാരിക്കന്നോ പശെ ഓരേര്ത്താരെ കാഴാചപ്പാടിൻ്റെ കൊഴപ്പാണ്
അല്ലാ കാഴ്ചപിടിൻ്റെ കൊഴപ്പാല്ലാ അന്ന് അങ്ങനെ ആര്ന്നു പിന്നെ പ്ലസ് വൺ, പ്ലസ് ടു ഒക്കെ എത്തിയ പ്പയേക്കും കൊറെക്കെ ചേഞ്ച്‌ ആയി കൊറെന്നാല്ലാ പറ്റെങ്ങട്ട് ഉം ഔട്ട് ഔട്ടിയിയെന്ന് പറ
അത് ശെരിയാ ഷെ ഞാനിപ്പോ ആ പണ്ടോക്കെ നമ്മള് ആള്കളെ കാണുമ്പോ നല്ലോണം സംസാരിക്കോയിരുന്നു ചി ഇപ്പോ നമ എന്താ പറയാ നമ്മക്ക്‌ കൊറ ച്ച് നമുക്ക് അത്രേം അടുപ്പള്ളോര് ടേ അട്ത്താല്ലതെ സംസാരിക്കാന് നമ്മക്ക് ഒര് കൊറച്ച് ബുദ്ധിമുട്ട അങ്ങനെ അതിപ്പേ അങ്ങനെ ആയ നമ്മള് കാര ചെയ്ഞ്ജസ് വെര് വെല്ലോ നമ്മള് കാലങ്ങള് ഇങ്ങനെ കഴിമ്പോ പശെ അതെ അതെ നമ്മള് ഇങ്ങനെ മാറ്റങ്ങള് വന്നോണ്ടിരിക്കും ശെ എന്നാലും എന്താ പറ റയാ അങ്ങനെ ആവുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കാലെണ്ട് അന്നോക്കെ ഞങ്ങള് ഒരിമിച്ചാണെങ്കി കുടിറ്റിപ്പം ഇപ്പ നമ്മടെ ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മള് ബസ് ബെസ്റ്റ് ഫ്രണ്ട്ന് പറ ഞ്ഞിരുന്നോരോന്നും നമ്മുടെ
കൂടെയില്ല അത് സത്യാണ് അത് ഇനി ഇൻ്റെ കേസിലു അങ്ങനെതന്നെയാണ്
ഇപ്പ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് എ എന്താ പറയാ
അന്ന് ഞങ്ങൾ പത്തിൽ പഠിക്കുമ്പോ ഞങ്ങള് നാലു പേരായിരുന്നു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ഹ് ഹ് ഷെ ഇപ്പ പ്പഴും കണക്ഷൻ ഉണ്ട്ട്ടോ ഇല്ലന്നല്ല പക്ഷെ ആ ഒരു ബോണ്ടും ഈ ഒരു ബോണ്ടും തമ്മിൽ നല്ല മാറ്റണ്ട്
അതേ അതേ നമ്മൾ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ അവര് ഉം അവൾ നമ്മളുമായിട്ട് ഞമ്മ അങ്ങനെ സംസാരിക്കലൊന്നുല്ല രു പോകുമ്പോ ആ പോകുമ്പോ ഒരുമി ച്ച പോകാ പക്ഷേ അന്നാലും പ്പ ഞാനൊരു ഫ്ര ഓ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെയും അവ അവര് ബേ പിൻ പിറകിലായിട്ട് വേറെ അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നേ
ആ ആ
ഇപ്പ നമ്മളിങ്ങനെ ആലോയിക്കുമ്പോ ഇപ്പ എൻ്റെ കൂടെ വന്നിരുന്ന അവളുമായിട്ട് ഞാന് ഇപ്പ ഞമ്മൾ എൻ എപ്പോഴെങ്കിലൊക്കെ വാട്സാപ്പിൽ കാണുമ്പോ ചോയ്ക്കും എന്തിങ്ങ് ആ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ അൽ പിന്നെ എന്ത് കാര്യയാലും അപ്പം ആ അതേപോലെ മറ്റ് റ്റെ ആളുമായിറ്റും അതേ ഉം ആ മറ്റേ ആള് എൻ്റെ വീടിൻ്റെകുറച്ചൊക്കെ അടുത്ത് ത്താണ് പക്ഷെ ആൾക്കും ഓരോരുത്തരെ ഒരോത്ത രെതയാ കാര്യങ്ങളിൽ ബിസിയാണ് ആ ആ പിന്നെ കുടുംബയില്ലേ കൂടുമ്പായ തന്നെ എല്ലാ കുടുംബത്തിലും ഒരേ പോലെ ഇങ്ങനെ ഞമ്മക്ക് കമ്യൂണിക്കേറ്റ് ചെയ്തിരിക്ക ക്കാൻ പറ്റുല അതേ അതേ പ്പം നമുക്ക് അത് എക്സ്പ്റ്റബിൾ ആണ് പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഇതിപ്പ നമ്മളന്ന് മൈ ബെസ്റ്റ് ഫ്രെണ്ടീസ് എന്നൊക്കെ പറഞ്ഞ്
അ ബെഞ്ചി മ്മല് ഫുള്ളും എല്ലാരുടെ
അ'സ്ക്വയറൊക്കെയാണ് രണ്ട് അതെ അതെ ഇപ്പ നമ്മള് രണ്ട് യെസ്സ് കൊണ്ടെക്കെണ്ടെങ്കിൽ യെസ്
ആ ഞങ്ങളങ്ങനെയായിരുന്നു ഞങ്ങള ഞങ്ങള അങ്ങനെയല്ല എസ് എം
ഉം ആഹ ഞങ്ങള് ജെ സ്ക്വയർന്നൊക്കൊയായിരുന്നു ആ ജെ സ്ക്വയർന്നൊക്കൊയായിരുന്നു അപ്പൊ അയിലിപ്പോ ഞാൻ ഒറ്റക്കായി സത്യം പറഞ്ഞാ ഹ ഓക്കേടാ ആയോടാ